ആഹ് കേക്ക്ൺണ്ടൊ
ആഹ് കേൾക്ക്ൺണ്ട് കേക്കുന്നില്ലെ
ആഹ് ആഹ് കേക്ക്ന്നുണ്ട്
ആഹ് എന്താ വിശേഷൊക്കെ
ആഹ് അങ്ങനെ പോവുന്നു സുഖം അവിടെയോ
ആഹ് സുഖായിട്ട് പോണു ആഹ് ഇന്നിപ്പോ വല്യെ മഴയൊന്നുല്ലലൊ ഇപ്പൊ വല്യെ മഴൊന്നും കാണാനില്ല ആഹ്
ഉം ഇവ്ടെ വെയിലാണ്
ആഹ് ഇത് ചെർതായിട്ട് രാവിലെ ഇങ്ങനൊരു ചെർതായിട്ട് മഴ ഇണ്ടായിർന്നു ഇപ്പ മഴൊന്നുല്ല
ഉം വൈന്നേരം ആവുമ്പൊ എന്താ അറീല്ല ഉം ആഹ് ആഹ് ചായെ കുട്ച്ചൊ
ആഹ് ചായ കുടിച്ചു ചായുടിച്ചു സ്കൂള് ട്ട് വന്നപ്പൊ കുട്ടീള് സ്കൂൾട്ട് വന്നപ്പഴെ ചായ ഇട്ത്ത് ഇവടെ ഉം ഉം ആഹ് ഹാകൽ ത്തപ്പം ഇണ്ടാകിനു ഇന്ന്
ആണൊ
ആഹ് ആഹ് ഇന്ന് രാവിലെ ആഹ് ഇഷ്ടാണ് അവർക്ക് എന്ത്ണ്ട്യാക്കിയാലും ഇഷ്ടൊക്കെന്നേണ് രാവിലത്തെ ദോഷമാവ് വാക്കിണ്ടാർന്നു അപ്പൊ പിന്നെ അതിക്ക് കൊർച്ച് ഇതൊക്കെ കൂട്ടി ശർക്കര ഒക്കെ ഒരുക്കി പാർന്ന് അങ്ങ്ട്ട് ത തട്ടി കൂട്ടി ഒര് കൽത്തപ്പാക്കി ഏഹ്
ശരിയ അങ്ങനാല്ലെ കൽത്തപ്പണ്ടാക്ക
ആഹ് അങ്ങനെന്ന ഒര് തട്ടിക്കൂട്ടി കൽത്തപ്പാണ് ആഹ്
അല്ലെങ്കില് ശെരിക്കു ഇണ്ടാക്കണെങ്കില് ഞി
ശരിക്ക് ഇണ്ടാക്കണെങ്കി ഇപ്പ ഞമ്മളെ അരിമ അരിയെക്കെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് പൊത്ർന്ന്ണ്ട് കുതർത്തി അരച്ച്ണ്ടാക്കി ഉം ആഹ് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളിയെക്കെ അരിഞ്ഞ് ഒന്ന് ഇതാക്കിട്ടൊക്കേണ് ഇത് മാവൊക്കെ ഒഴിക്കല് ഞാന് അതൊന്നും ചെയ്തിട്ടില്ല കൊറ്ച്ച് നെയ്യ് അടീലൊന്ന് ഇതാക്കിക്കാണ്ടെ അയ്ക്കീ മാവാണ്ട് ഒഴ്ച്ചൊട്ത്ത്ക്ക ആഹ് ആഹ് എന്തെങ്കിലൊക്കൊന്ന് ആഹ് എന്തെങ്കിലൊക്കൊന്ന് അവർക്ക് വാണാണും അപ്പ പിന്നെ ആഹ് അങ്ങനെണ്ട് ആഹ് ആഹ് ശരിയാണെ പിന്നെ ഏ കടേലൊക്കെ പോയിക്കാണ്ട് വാങ്ങാണെങ്കിലും അൻപത് നൂറ് രൂപയൊക്കെ കൊട്ത്താല് എന്താ ഇണ്ടാവ ഒന്നും ഇണ്ടാവൂല കേക്കോ അങ്ങനെന്തേലും ക്കെക്കാരം കിട്ട അതാണെങ്കിലൊ ഒന്നു ആവൂല്ല
ആഹ് അങ്ങനെ ഞാൻ ചെൽപ്പൊ വര്ന്ന സമയത്ത് എന്തേലൊക്കെ വാങ്ങീട്ട് വരും അപ്പൊ പപ്പേരട്ത്ത്ന്ന് ചീത്തേക്കും പപ്പ പറയും ഇങ്ങനെ വാങ്ങണ്ടാന്ന് പറയും അയിനോണ്ട് പപ്പനെ പേടിച്ചിട്ട് വാങ്ങൂല എടക്ക് പൈസ കിട്ടുമ്പൊ ഇങ്ങനെ ആഹ് വാങ്ങിക്കും
പോവുലേ ആഹ്
ആഹ്, അറിയാതങ്ങനെ ഞാൻ അവിടെയാണ് എറങ്ങ്ന്നെ എങ്കില് അവിടെ കൊറേ ചായപ്പൊടിയിണ്ട് അപ്പൊ അത് കൂടെ ആ ഭാത്ത് കൂടെ പോവുന്നെങ്കി എന്നെ അറിയാത ആരോ വിളിക്കണ പോലെ ഇൻക്ക് തോന്നും വ വാ വാ പർഞാണ്ട് അതോണ്ട്, പപ്പ പ്പ പറഞ് ഇനിയിങ്ങനെ വാങ്ങിക്കൊണ്ടരരുത് പൈസ ആര്‌തെ ആയാലും അങ്ങനെയാണ് എന്നെ കൊറേ ചീത്തർഞ്ഞു അയിന്റെ ശേഷം പിന്നെ ഞാൻ നിർത്തി
ആഹ് എണ്ണക്കടികളൊക്കെ അർഞ്ഞാല് പിന്നെ എണ്ണെക്കർഞാല് അവര് ഫസ്റ്റ് ഇണ്ടാക്കിയന്ന്, ഒഴി ച്ച എണ്ണയ്ക്കാരം അതിലെന്നെ വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെണ്ടാക്കി ഇണ്ടാക്കി കൊണ്ടിരിക്കും ശരിക്കും കൊണ്ടിരിക്കെ മ് ശരിക്കും നമ്മള് ആ എണ്ണ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മള് ഒരു പ്രാ ശ്യം ഉപയോഗിച്ച എണ്ണ പിന്നിം പിന്നിം ചൂടാക്കുമ്പോ അതെ ക്യാൻസറും, മറ്റേ രോഗങ്ങളൊക്കെ വെരാണ് ആഹ് അപ്പൊ അത് ഉം ആ ഞാനൊക്കെ പ പ്പടം തന്നെ കാ പപ്പടൊക്കെ കാച്ചുമ്പോ കൊറച്ച് എണ്ണ ഒഴിച്ചാണ്ടാണ് കാച്ചല് കാരണം ആ വ വെണ്ണ പിന്നെ എടുക്കലില്ലല്ലോ അങ്ങനെ വിചാരിച്ചാണ്ട് അല്ലെങ്കി പിന്നെ ആ ഞമ്മളാ ചൂടാക്കിയ അപ്പൊ തന്നെ വേറെ എന്തെങ്കിലും കുക്കെയ്യണം ആ എണ്ണയിൽ അപ്പ തന്നെ ആ ആഹ് ആഹ് അങ്ങനെ റെഡി ആക്കി വെച്ച്കാണ്ട് കുക്കെയ്യണം ഇന്നാ പിന്നെ കൊഴപ്പല്ല അല്ലാതെ നമ്മള് ഇങ്ങനെ ആ എണ്ണ പിന്നെ എട് ത്ത് വെച്ച് പിന്നെ പിറ്റേന്നൊക്കെ എടുക്കുമ്പോത്തിന് പിന്നെ അത് കേടാണ്
ഉം അതെ അതെ
ഉം പിന്നെപ്പോ സോപ്പൊക്കെ ഉണ്ടാക്കൂട്ടോ അലക്ക് സോപ്പൊക്കെ ഇണ്ടാക്കൂലേ? അങ്ങനക്കെ ഇണ്ടാക്കാൻ വാണ്ടി ഞാ ഇട്ത്തക്കല്ണ്ടത്
അങ്ങനെ ഇണ്ടാക്കല്ണ്ട് യൂട്യൂബ് കണ്ടിട്ടാ?
അയിന്റെ ഒരു പിന്നെ പൗഡർ വാങ്ങാ കിട്ടും, നമ്മള് കടേന്നൊക്കെ വാങ്ങാ കിട്ടും എന്നിട്ട് എണ്ണക്ക് പകരം ഇങ്ങൻത്തെ എണ്ണൊക്കെ ഇങ്ങനെ ചീത്തായ എണ്ണക്കെ ഇടുത്താ മതി
ആണല്ലേ നമ്മള് ഈ ചീത്ത എണ്ണയൊക്കെ എടുത് വച്ച്മ്മള് കത്തിക്കുമ്പോ കൊറച്ചയിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പള് മണ്ണെണ്ണൊക്കെ പോലെ ആഹ് അങ്ങനെയ പ്പ ആ മറ്റേ എറച്ചിപൊരിച്ചൊരു കം കട്ടി ഓയലല്ലോ
അതാണ് ഈ ചിക്കനൊക്കെ നമ്മെ വീട്ടിലൊക്കെ എന്തങ്കി ലും പരിപാടിഒക്കെണ്ടാവുമ്പോ കൊറേ ഓയില് വാങ്ങി ഇണ്ടാകും ഇങ്ങനെ വയി വല് കുറേ ഇണ്ടാവല്ലോ പിന്നെ അതൊന്ന് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇ ട്ത്തക്കും എന്നിട്ട് ഇങ്ങനെ അല ക്ക് സോപ്പൊക്കെ ആക്കിയാണ്ട് ഇണ്ടാക്കും ഇങ്ങനെ കൊറേ ഇല്ല നമ്മള് വീട്ടില് യൂ സയ്യാൻ വണ്ടീട്ട് ഹലോ കൊയപ്പൊന്നുല്ല
നല്ലതാണല്ലോ ഇപ്പൊ പുറത്തേക്കൊക്കെ നല്ലതാണങ്കി കൊടുത്തൂടെ
ആഹ് അങ്ങനി ചെയ്യാ അങ്ങനെ വാണങ്കില് അങ്ങനെയ അങ്ങനന്ന് പ്പോ നമക്ക് എണ്ണ ഇണ്ടാവൂല്ല പിന്നെ ഈ തേങ്ങക്കെ കേടു വന്ന തേങ്ങൊക്കെ ഉണ്ടാവുല്ലോ പിന്നെ ഒരു മാതിരി സ്മെല്ലൊക്കെ ഇണ്ടായിട്ടുള്ള തേങ്ങ നമ്മള് പൊളിക്കുമ്പ തന്നെ ചലത് ഉള്ളൊക്കെ കേടന്ന്ട്ട് ള്ള തേങ്ങക്കെ ഇ ണ്ടാവും അങ്ങനെ ആഹ് അങ്ങനത്ത തേങ്ങക്കെ എടുത്ത് കാണ്ട് അതൊക്കെ ഉണക്കിയിട്ട് അങ്ങനൊക്കെ ആ ആഹ് മില്ലില് കൊണ്ടേയ്ങ്ങാണ്ട് ആട്ടും ന്നിട്ട് ആട്ടീട്ട് അത് നമുക്ക് എന്താണ് ഇങ്ങനെഒന്നും പറ്റൂല അതൊക്കൊരു ചൊയ ണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാട്ടെ
ആഹ് അതാ ഞാൻ പറിണ് നിങ്ങൾക്ക് നിങ്ങള് യൂട്യൂബോക്കി ട്ടാണോഎല്ലേ ഇങ്ങക്ക് ആദ്യേ അറിയാരുന്നൊ
ആഹ് ആഹ് ആഹ്
ആദ്യേ അറിയായിര്ന്നോ ഇങ്ങനെ ചെ അല്ലയൂ യൂട്യൂബ് നോക്കി പഠിച്ച പഠിച്ചാണോ അല്ലെന്ന് ആദ്യെ അറിയുന്നതണോ
ഞാനിങ്ങനെ എന്റെ ഉമ്മയൊക്കെ വീട്ടിൽന്ന് ഇങ്ങെ അമ്മക്ക ഉണ്ടക്കണ ഇങ്ങനെ കണ്ടിട്ട് ഉമ്മാക്ക് ആരോ പറഞ്ഞ് കൊടുത്തത തോന്നത് അപ്പൊ ഉമ്മ ഉണ്ടാക്കണ ഇങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇതുപോലെ ഞാൻ അപ്പ ഉമ്മ അങ്ങനെ പറഞ്ഞു പൗഡർ വാങ്ങിയാ മതി ഇങ്ങനെ കടയിൽ കിട്ടുണ്ട് ഇപ്പം പൗഡറക്കെയാന്ന് പറഞ്ഞു ഉമ്മ അങ്ങനെ വാങ്ങിച്ചു വെച്ച കാണ്ടേ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കി അപ്പൊ ഉണ്ടാക്കി നോക്കിയപ്പോ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോ തന്നെ അടിപൊളിയായി അപ്പൊ പിന്നെ നമ്മക്കൊരു ത്രില്ല് വരുല്ലോ ഒന്ന് ഉണ്ടാക്കി
ആഹ് അപ്പൊ നിങ്ങള അത് പൊറത്ത് കൊടുത്ത് നോക്കിപ്പോ നല്ല നിങ്ങക്കൊരു വരുമാനം ആയനേ
ആഹ് അത് പറയും എല്ലാരും എൻ്റെടുത്ത്
ഉം അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും മതി ഉം അപ്പൊ പിന്നെ അതു വഴി സെയ്ലും കിട്ടും
ആഹ് ആഹ് ഇത് കൊറെ ഉണ്ടാവേ അവര് ഇതിന് തന്നെ കൊറേ സോപ്പ് ഉണ്ടാക്കാം നോക്കേ ഒരു നമ്മള് റബ്ബർ ഷീറ്റ് ഒക്കെ എടുക്കണ ഇത് കണ്ടുകണോ ഒരു പാത്രം കണ്ടണോ റബ്ബറിന്റെ പാലൊക്കെ എടുക്കണ ഒരു പാത്രം അങ്ങനത്തെ ഒരു നല്ലൊരു ബേസ് ഉണ്ട് അങ്ങനത്തെ ആഹ് ആഹ് ആഹ് അങ്ങനത്തെ പാത്രത്തില് ഒഴിച്ചാലേ നല്ലോണം ഉണ്ടാവും കൊറേ കിട്ടും നമുക്ക് ഉം അപ്പൊ ഇങ്ങനെ കൊറെ ഉവ്വ് എടുത്ത് വെക്കുകയും ചെയ്യാം നമ്മുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇങ്ങനെ എടു എത്താ മതി ഓരോ കഷ്ണം ഇങ്ങനെ എടുത്ത് കൊണ്ടായാൽ മതി അലക്കാന്
അപ്പൊ പിന്നെ
ആഹ് ആഹ് പിന്നെ നമ്മള് കടേ കടേന്നൊക്കെ വാങ്ങണ ചെല സോപ്പൊക്കെ നമ്മള് പിന്നെ അലക്കുമ്പോ നമ്മടെ കയ്യിന്നക്കെ അങ്ങനെ തൊലി പൊളിഞ്ഞു പോരു ണെ അങ്ങനെക്കെ ചെലേ ആൾക്കാര്ക്കൊക്കെ ആഹ് പ ഷേ ഇതാവുമ്പോ ഇങ്ങനത്തെ പ്രശ്നംന്നുല്ല്യ ഉം ഇതാവുമ്പോ അങ്ങൻത്തെ യതൊരു ഇതൊന്നും ഇണ്ടായി
അപ്പോ ഇങ്ങക്ക് അങ്ങനെ തന്നെ പറഞ്ഞാ എന്തായാലും നാച്ചുറലായിട്ട് ആണല്ലോ ല്ലോ ആഹ് എന്താ പറയാ വേറെ കെമിക്കൽസ് ഒന്നുവി ആഡ് ചെയ്യുന്നില്ലല്ലോ ആഹ് അപ്പ പിന്നെ എന്തായാലും സുരക്ഷിതായിട്ട് ഉപയോ ക്കാൻ പറ്റും പിന്നെ അങ്ങനെ പ്രശ്നമുള്ളവര് ക്ക് അലർജിൻറ്റാരിക്കും അത് വേറെ തന്നെ ആയിരിക്കും അല്ലാണ്ട് പൊതുവെയിള്ള ഈ സോപ്പ് പിന്നെ പ്രശ്നംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അങ്ങനെ ഉണ്ടാവുലല്ലോ അപ്പോ അത് നല്ലൊരു വരുമാന ഉം
കളറിനും പലേ കളറിലുംണ്ട്ട്ടോ പൗഡറന്നെ ചെല കളറ് ചെ പ്പ്‌ കളറ്ണ്ട് ചെലത് പച്ച കളർറ് ചെല സോപ്പില് മഞ്ഞ കളറ് നമുക്ക് ഏതാ ഇഷ്ടുള്ള കളറക്കെ യൂസ് ചെയ്യാം. നമുക്ക് ആഹ് അങ്ങനെക്കെ കൊടുക്കാം.
ആഹ് അങ്ങനെക്കെ ഞങ്ങള് കൊടുത്തുനോക്കി പല ഇതിലായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടേ ഒരു യൂട്യൂബ് ചാനൽ തൊടങ്ങിയ മതി അപ്പോ അതില് കൊറെ പേര് എനിക്ക് വേണം ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമന്റ് ഇട്ടോള്ളൂം
ആഹ് അങ്ങനെക്കെ ഇണ്ടാക്കാം നമ്മള് വീട്ടിലിരിക്കണ ഏഹ് സ്ത്രീകൾക്കൊ ക്കെ വീട്ടിലിരിക്കണേ അവർക്കൊക്കെ എന്തെങ്കിലുക്കെ ആഹ് ആഹ് നല്ലൊരു വരുമാനാണ്
ഇപ്പ മിഷനൊക്കെ പഠിക്കണ പോലെ ആയല്ലോ വീട്ടില് ഇരുന്ന് എങ്ങനെ ഈ പണി ചെയ്യാ അറിയാ ഉം
അതുപോലെ തന്നെ ഇപ്പോ ഇവടെക്കെ അടു ത്തക്കെ ഇങ്ങനെ ഓരോ താത്താരൊക്കെ എന്താണ് ഉണ്ണിയപ്പം നമ്മള് പലഹാരങ്ങളെ ക്കെണ്ടാക്കിയാണ് കടകൾക്ക് കൊണ്ടോയി കൊടുക്കാ ഉം അങ്ങനേം ചെയ്യണ്ട് ആഹ് അതും തന്നെ കൊഴപ്പൊന്നു ഇല്ലാത്ത രീതില് പോണ്ട് ഇപ്പോ ആഹ് അങ്ങനേം ചെയ്യാ ഉം അങ്ങനെയുണ്ട് ആഹ് ആഹ് ആഹ് അതും ഇങ്ങനെ വിചാരി ക്ക് ഞാന് അതൊക്കെപ്പം നമക്ക് ഇണ്ടാക്കൻ അറിയുന്ന പലഹാരങ്ങളൊക്കെയാണലോ നമ്മുക്ക് വീട്ടിനിന്നൊക്കെ ഇങ്ങനെ ഇണ്ടാക്കി ആഹ് ഉണ്ണിയ
എന്റെ പപ്പ അങ്ങനെ നമ്മളൊരു കട ഇട്ടേയ്നെനു പപ്പ ഇണ്ടാക്കുന്ന പപ്പ നന്നായി കുക്കെയ്യും. അപ്പോ അങ്ങനൊക്കെണ്ടാക്കാള്ള ചായക്കടികള് അങ്ങനൊക്കെ വച്ചിട്ടൊക്കെ ആക്കിരുന്നു പക്ഷെ എന്താന്ന് വെച്ച ഇങ്ങനെ ഞങ്ങളെ ആ ഒരു സ്ഥലത്തില് ആണ് ആക്കിയത് അപ്പോ കൈ സേവിങ്സ് ഒന്നുവില്ല ഇത് അപ്പത്തേക്കും ഇതിന്റെ ഇത്ണ്ടാവല്ലോ ഷോപ്പിന് വാടകക്കാരിക്കുലോ അപ്പോ ആ പൈസ കൊടുക്കണം ഗ്യാസിന്റെ അപ്പം കയ്യിലൊന്നും നിക്കുന്നില്ല കിട്ടണൊക്കെ അയിലേക്ക് പോവ അപ്പോ ന നഷ്ടായിപ്പോയി
ആഹ്
അങ്ങനെ ആയിട്ട് കാര്യല്ല പിന്നെ നമ്മളെ സെൻട്രല് അങ്ങനെ ആയിട്ട് നാ റോഡിന്റെ സ അങ്ങനെയൊക്കെ വെക്കണം ഉം
ഉം അതുപോലെ ഈ കേക്കൊക്കെ ഇണ്ടാക്കാൻ അറിയാം അപ്പോ ഞാൻ അങ്ങനെ വിചാരിക്കും കേക്കൊക്കെ ഇണ്ടാക്കണതൊക്കെ ഇപ്പോം എന്താ ഒരു ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ. എന്താക്കെയണ്ടേ എന്നനെ ആഹ് അപ്പൊങ്ങനെ വിചാരിക്കും. ഇങ്ങനെ വീടിന്റെക്കെ സൈഡിൽ വേണെങ്കിലൊക്കെ കേക്ക്‌. ഇങ്ങനെ ആഹ് അങ്ങനെ ആഹ് ബോർഡ് വെച്ചാല് ഒക്കെ. ആഹ് ഓർഡർ ഒക്കെ വരു പറയും അല്ലാണ്ട് നമ്മളൊന്നും ഉണ്ടാക്കണത് ആർക്കും അറീയില്ല അതാണ്.
അതാണ് അത നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ പിന്നെ കൊഴ ല്ലോ മുഖം കാണിക്കണംന്നില്ല കൈ കാണിച്ചാലും മതി മുഖം കാണിക്കാന് പേടി.
യൂട്യൂബ് ചാനല ഒന്നും ഉണ്ടാക്കാെ തുടങ്ങാൻ സമ്മയ്ക്കൂല പക്ഷെ ഇങ്ങനത്തതിനൊന്നും കൊഴ. പ്പല്ല ഇങ്ങനെയൊക്കെ മ്മള് ആഹ് ആഹ് ആഹ് ഒരാള് കൊണ്ടോയി നല്ലതാണെന്ന് പറഞ്ഞാ പിന്നെ മറ്റേ ആളും അങ്ങ അങ്ങനെ ആഹ് അങ്ങനെയൊക്കെ വന്ന് ഓർഡർ ഒക്കെ കിട്ടാണെങ്കിലൊക്കെ.
ആഹ് അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ അങ്ങനെയൊക്കെ നടക്കട്ടെ.
കേക്ക് അങ്ങനത്തൊക്കെ ഇണ്ടാക്കണതെ.
ആഹ്
ആഹ്
അങ്ങനൊക്കെ കേക്ക ഇപ്പ ന്റെ പപ്പന്റെയും അങ്ങനെ തന്നെയാണ് പപ്പ ഉണ്ടാക്കും പക്ഷെ ആരും. യുന്നില്ല ഇപ്പ പറയുന്ന ഞാൻ വലിയായിട്ട് പറയ്ണ്ട് പപ്പന്റ് യൂട്യൂബ് ചാനൽക്കെ ഞാനും വിചാരിക്കും പക്ഷെ എ എങ്ങനെ തുടങ്ങണെ എങ്ങനെ ഇതാക്കണംന്ന് അറിയണ്ടെ.
അതാണുള്ളത് ആഹ് എന്നാ ശരി ട്ടൊന്നാല് എന്നാ ശരി.
എന്നാൽ ശരി ആഹ്